ഹലോ
ഹലോ ആഹ് കേക്കുന്നില്ലേ?
ആഹ കേൾക്കുന്നുണ്ട് എന്താ പണി
ഒന്നുല്ല വെറുതെ ഇങ്ങനെ ഇരിപ്പാ
അത് ശെരി ഞാനും വെറുതെ ഇങ്ങനെ ഇരിക്കാ
ആഹ്‌ ശരി ആഹ്‌ ചായ കുടിച്ചു
എന്താ കടി
ചായക്ക് ഉപ്പുമാവ് ഇണ്ടേന് പിന്നെ റെസ്ക്കും
ഓഹ്‌ അത് ശരി
ഉം അവിടെന്താ ചായ കുടിക്കുലുണ്ടോ
ആഹ് ചായ കുടിക്കലുണ്ട് ഇവിടെ ബ്രെഡ് പൊരിച്ചത്
ആഹ് എന്നും കടി ഉണ്ടാവോ അതോ എനേലക്കെ
എന്നും ഒന്നും ഉണ്ടാവില്ല ഇടക്ക
ആഹ്
ഇതൊക്കെ ങ്ങനെ ഉണ്ടാക്കും ഇടക്ക് ചായ സ്വന്തം കുടിക്കും അല്ലെങ്കില് വല്ല പലഹാരങ്ങൾ കഴിക്കൂ പിന്നെന്താ വീട്ടിലെ എല്ലാർക്കും സുഖല്ലേ
ആഹ് ബുക്കൊക്കെ വായിക്കൽ ഉണ്ടോ
ഞാനോ
ബുക്ക് വായനക്ക ഇഷ്ള്ള ആളാണോ
ബുക്ക് കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടാണ് ബുക്ക് വായിക്ക ഒരിക്കലുണ്ട ചോദിച്ചാ കുട്ടികളെ തന്നെ പഠിപ്പിക്കാണ്ട്
ആ പിന്നെ ടൈം ഉണ്ടാവുല ആ
അമ്മ ഇണ്ടാവെല അങ്ങനെയാണ് നിങ്ങ കഴക്കിയോ
ഞാന ഫോണില് വായിച്ചന് ഫോണില് വായിച്ചന് ആഹ് ഒരു കഥ ഇലൊ ആപ്പ് കഥകള് ഒരു ആപ്പ് ഉണ്ടല്ലോ
അതെതാ
അതിനായിട്ട് ഒരു ആപ്പ്
കഥകളുടെ ആപ്പൊക്കെ ഉണ്ടോ
പേരന്ത് ആഹ് അത് നമ്മുക്ക് അയില് മാസത്തിൽ ഇങ്ങനെ ഫീ കൊടുത്തത് കൊണ്ട് അങ്ങനെ കാണാം ഫ്രീ ആയിട്ടും കാണാം
ആ കഥകൾ കാണേ
വായിക്കാനേ
കഥകള് വായിക്കാൻ നമ്മള് പൈസ കൊടുക്കണോ
ആഹ മാസത്തില് കേറെ കഥകൾ ഉണ്ടായി നമ്മുക്ക്ഷ്ടപ്പെട്ടത് ഇങ്ങനെ വായിച്ചാ അങ്ങനെ വ ഞാൻ പിന്നെ ഫ്രീ ആയിട്ടുള്ളതാ വായിച്ചേ പിന്നെ ഒരാൾെ നമ്മളയില് ആർക്കെങ്കിലും ഷെയർ ചെയ്തത് കൊടുത്താൽ ഒരു ഓപ്ഷനും കൂടി ഓലയില് ജോയിൻ ആയാല് നമ്മക്ക് ഒരു ഭാഗം ഡെയിലിഓരോ ഭാഗേ വായിക്കാൻ പറ്റുള്ളൂ ഒരു ഭാഗം കൂടി എക്സ്ട്രാ വായിക്കന്
ഓ അങ്ങനെ
അങ്ങനെയ്യ് അതിന്റെരു പ്രതി ഈ പറഞ്ഞൊ ഒരു കഥ വായിചിനി നല്ല ഇൻട്രസ്റ്റിങ് ആയി് തോന്നിന് ഈ സീരിയൽ പോലെ തന്നെ ങ്ങനെ എന്തായാല ഒരു ഭാഗല്ലേ വായിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങെ ഇൻട്രസ്റ്റ് കൂട കൂടി വന്നു പിന്നെ മൂന്ന് ദിവസത്തിറെ എന്ത ട്രയലായിട്ട് നമ്മക്ക് എത്ര വാണലും കാണാം
അത് ശെരി അ എന്തിന്റെ കഥായിരുന്നു
അത് പല കഥകളുംണ്ട് നമ്മുക്ക് ഏതാ ഇഷ്ടം വെച്ചാല്
ആഹ അത് ശരി
ഞൻ ഹസ്ബന്റിന്റെയും വൈഫിന്റെ ഒരു സ്റ്റോറി തന്നെയെനി അങ്ങനെ ഇഷ്ടല്ലാത കല്യാണം കഴി ച്ചങ്ങാണ്ട് പിന്നെ ഓൽഅങ്ങനെ ഇഷ്ടം ആാവുന്നതാ
ആഹ് അത് ശരി
ആഹ് അങ്ങനത്തെൊരു കഥ
ഓഹ് വായനാശീലുള്ള ആളാല്ലേ
ആഹ് ഇപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ടൈമൊന്നും അങ്ങനെ കിട്ടൂലല്ലോ
ആഹ് അത് ശെരി കുട്ടികളൊക്കെ ആ പഠിപ്പിക്കാനല്ലേ
പിന്നെ ആ പണ്ട് സ്കൂളില് പഠിച്ചണന്നക്കെ ആഹ് കൊയിപ്പോന്നുല്ല ന്നാലും പഠിച്ചിട്ട് ഒന്നും പറയാൻ മാത്രന്നില്ല
ഒക്കെ ഒരു ആവറേജല്ലേ
അതേ ഒരു ആവറേജ് ഡിഗ്രി ഡിഗ്രി കംപ്ലീറ്റ് ആക്കി അയിന്റെ ഒരു ചെറിയൊരു മെച്ചുണ്ട്
ഓഹ് അത് ശരി
അല്ലാതെ പഠിപ്പിച്ച് തരയാനൊന്നുമില്ല വായിക്കണതൊക്കെ ഇഷ്ടൊക്കെ തന്നെയാ പക്ഷെ ഇപ്പൊ അങ്ങനെ വായി ഞാനങ്ങ നിന്നാലെ ഇങ്ങനെ ഉറക്ക വരും ബുക്ക് എടുത്ത് കാണ്ട് ഇങ്ങനെ വായിക്കുമ്പോളേ അറിയതെ നമ്മളാണ് ഉറങ്ങിപ്പോകും
ആഹ് അതും ബുക്കായിട്ടാ ഫോണ് ആവുമ്പോ
അപ്പൊ ആഹ് ഫോണ് ആകുമ്പോ കുഴപ്പല്ല ഫോണിൽ അങ്ങനെ വായിക്കും പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടോ വീട്ടില്
ഓഹ് പച്ചക്കറികൾ ഇങ്ങനെ തക്കാളി പിന്നെ അങ്ങനത്തെ കൊറെ പച്ചക്കറികൾല്ല വഴുതന അങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് പയർ ഉണ്ടാക്കാറുണ്ട് പക്ഷെ പയറൊക്കെപ്പം മഴ ആയില്ലേ അപ്പൊ മഴ ആയപ്പൊക്കെ നശിച്ചുപോയി ഇപ്പം കൊറവാ ഇപ്പ ഒന്നില്ല ഇപ്പൊ തക്കാളിയൊക്കെണ്ട്
ഇപ്പോളല്ലേ നമ്മള് സാധാരണ ഉണ്ടാക്കിന്നെ
മഴ പെയ്യുമ്പം അതായത് തക്കാളിയൊക്കെ മ മഴ പെയ്യുമ്പോ നമ്മള് ഉ മഴത്തെ ഫലം കുറയലോ സൂര്യപ്രകാശ പ്രകാശ വെയിലിലല്ലേ സാധനങ്ങൾ ഉണ്ടാവാുക പച്ചക്കറികളായാലും ഫ്രൂട്ട്സ് ആയാലും എന്തായാലും പഴങ്ങളൊക്കെ ആയാലും വെയില്ള്ള സമയത്താ ണ് അധികൊം ഇണ്ടാ
ചെറിയെര് മഴെക്കെ നല്ലതാല്ലേ നല്ല മഴ പെയ്യ്ണ അത്ര നല്ലൊന്നല്ല പച്ചക്കറിയും പൂവൊക്കെ നശിക്കും പറിമ്പള്
ട്ടാണെങ്കിലും കൊഴപ്പല്ല മ
ആഹ് അതെ വേറെന്തൊക്കേണ്ട് വിശേഷം ഇവടീണ്ട് കൊറ്ച്ചൊക്കെ
ആഹ് അതന്നെ
മത്തനിപ്പം മഴ പെയ്ത്ട്ട് ഇങ്ങനെ മത്തനും കുരുവൊക്കെ
ഴ പെയ്താല് മുഴുവൻ ചീഞ്ഞ് പോവും
ആഹ്
നിങ്ങളെ വീട്ടില്
ആഹ് കൊറ ച്ചൊക്കെണ്ട് ഇവടെ പാടത്താണ് അപ്പൊ പിന്നെ ഈ കവുങ്ങ്കളൊക്കെണ്ട്
കൃഷിയൊക്കെ
ആഹ് അതന്നെ കൊറച്ച്ണ്ട് പാടത്തായോണ്ടെ കവുങ്ങും തെങ്ങൊക്കെണ്ട് കൊറച്ചൊക്കെണ്ട് വാഴ മത്തന്, കോവക്ക, മൊളക് ഇല്ലേ എപ്പളേലും
ആഹ് അത് ശരി വേറെ വേറെ എന്തെല്ലാണ്ട്
അല്ലാതെ കാര്യായ്ട്ടൊന്നുല്ല ആഹ് യാ ആഹ് ടൂറൊക്ക പോവല്ണ്ട്
ആഹ് അത് ശരി അപ്പ അട്ക്കണ്ടാവല്ലൊ ഇണ്ടാവൂലെ പാടത്ത് ആടെ നല്ല കാറ്റ് ഇണ്ടാവുലേ അപ്പോ അത് ശരി അതെല്ലാ ഇനി ആഹ്
ആഹ് അങ്ങനയിന് ഈ ഒയ്ഞ്ഞ പാടാണെങ്കിലല്ലേ നല്ല കാറ്റ് ഇണ്ടാവാ ഇത് നറച്ച് കവുങ്ങും ഇപ്പർത്ത് ഇപ്പൊ ഇപ്പർത്ത് ഡബ്ബറും അങ്ങനെ
ഉം അയ് ശരി അല്ലാ അപ്പൊ പാടത്താവുമ്പം കാറ്റൊക്കെ ഇണ്ടാവുല്ലേ?
ആഹ് ഇണ്ട് കൊഴപ്പല്ലാത്
കൃഷി ചെയ്യുന്നെ
ഏഹ് ഇല്ലല്ല പണ്ട് ഇണ്ടേനി പറിണേക്കാ
അപ്പൊ ഇരിട്ടൊന്ന്ല്ല ഇരിട്ട്ള്ള അത്പോലെയല്ലേ ഇണ്ടാവാ? നല്ല രാത്രി പോലെ മഴക്കാർണ്ടായാ ആഹ് ആഹ്
അതെ രീതി പഴ്ക്കാനെക്കെ കൊറേണ്ടോ